ഹലോ കേക്കണിയേ
ഹലോ കേൾക്കില്ലേ
ആ ന്താ പാട്
അലോ
അലോ കേക്ക്ണ്ല്യേ
ആഹ ഇപ്പ ഇണ്ട് സൗണ്ട് കുറവ്
എന്താ പാട്
എന്താ മോളെ സ്കൂൾന്ന് കൊണ്ടന്നട്ട് ങ്ങനെക്കാ
ഏ
എന്താ വിസേഷം
നല്ല വിശേഷം
ഫുഡ്ഡക്കെ കൈചാ
ആ ഇങ്ങളയിച്ച
ഉം ആ കഴിച്ചു എന്താ സ്പെഷ്യല്
സ്പെഷ്യല്ന്ന് പറയാമാത്രന്നുല്ല ഓൾറെഡി ചിക്കൻ കറി ചിക്കം പൊരിച്ചു
ആ ഹ സ്പെഷ്യലന്നും ണ്ടാക്കാറില്ലേ
ആ ണ്ടാക്കുംമ്മള് വെള്ളി ശനി വെള്ളി ഞായർ ണ്ടാക്കും
ആ ഉം എന്താ സ്പെഷ്യല്ന്നുല്ല വെറ്ത കുമ്പളങ്ങക്കറി പിനിപ്പ ചക്കേൻ്റെ ക കാണല്ലോ പ്പൊ ചക്കക്കുരും കുമ്പളങ്ങിം
പിന്നരു പയറുപ്പേരിം അതന്നെ
എന്തെങ്കിലൊക്കെ മതിയല്ലോ
ആ പിന്നെ ന്തെങ്കിലൊക്കെ വേണ്ടേ
ഉം ട്ടിത്രയേലാ പഠിക്ക്ണേ
എൽ കെ ജീല്
ഔവ്ട്തന്നെണോ ഇവിടെ നാട്ടിലുള്ള ളാ
ഏ
ഹസ്ബൻഡ് നാട്ടിൽള്ളളാ
ആ ആണ് നാട്ട്തന്നെണ് ഫർണീച്ചർന്റെ വർക്ക്
ഇങ്ങളെ ഫാമില്യോ
ഞമ്മളെ ഫാമിലി ഹസ്ബൻ്റ് ഇലക്ട്രീഷം വർക്കാ
ആ
പിന്നെ ഒരു രണ്ട് വയസുള്ള മോളും
ആ
അത്ര തന്നെ
ആ പിന്നെന്തൊക്കെയാ ഫുഡ്ഡക്കെ ആയോ വൈകുന്നേര
വൈകുന്നേരംഞ്ഞ് എന്തെങ്കിലൊക്കെ ബേക്ക്രയോ
ആ ആ
മോൾക്ക്പ്പ ഫുഡ്ഡക്ക കൊട്ത്താ
ആ
ഏ അപ്പൊ നാൾ എത്ര മണിക്ക് വിട സ്കൂള് മൂന്നരക്കോ
ആ മൂന്നര മൂന്നേകാലൊക്കാവുമ്പോടും എൽ കെ ജിലല്ലേ അപ്പൊ ആടൈം മിനെ വിടും
വണ്ടിക്കാ കൊണ്ടരാംപോവ
അല്ല ആ കൊറച്ച്ദൂരണ്ട് ന്നാലും നടക്കും രാവിലെ വൈകുന്നേരം നടക്കും വണ്ടി ക്യും പോവൊക്കെ ചെയാം പ്പൊ പിന്നെ നടുന്ന്ങ്ങനെ കൊണ്ടാക്കാലോശ്ച്ചിട്ട് അങ്ങനെ നടന്നു പോ
മഴയൊക്കെ ആവുമ്പോ ബുദ്ധിമുട്ടാവില്ലേ
ആഹ മഴയൊക്കെ ആുമ്പോ ബുദ്ധിമുട്ടാവും നല്ല മഴയും കാറ്റൊക്കെല്ലേ അങ്ങനെയൊക്കെ ആുമ്പോ ബുദ്ധിമുട്ട്ുണ്ടാവും ഇല്ലെങ്കി പിന്നെ കൊഴപ്പില്ല അങ്ങനെ
മഴവുമ്പോ ങ്ങനൊയി കൊണ്ടു പോോവ
ഏ
മഴ ആവുമ്പോ മഴ കൊണ്ട് പോവോ
അല്ല കൊടണ്ടാവും എന്നാലും നനയും സ്കൂളിൽ എത്തുമ്പോ എന്നാലും നനയും നല്ല കാറ്റും മഴക്ക ആവലേ ഇപ്പ രണ്ട ദിവസായിട്ട് നല്ല മഴയില്ലായിന്നോ.
ഉം
ഇന്ന് കൊറച്ച് കൊറവാണ് ഇന്ന് കൊറവുണ്ട്. രാത്രി ഒക്കെ ഇണ്ടാവ ആഹ
ഇത്ര നേരം ഉണ്ടായിനി ഇപ്പ നിന്നു
ആഹ ഇന്ന് ഇങ്ങോട്ട് അങ്ങനെ പെയ്തിട്ടില്ല. രാത്രി ഉണ്ടാവും പിന്നെ എന്തൊക്കെയാ യാത്രയക്കെ പോവാറുണ്ടോ?
ള്ളോ
ഹഹഹ. യാത്രയ്യാ ഇഷ്ട.
ഉ
ഉം
ഇപ്പളെ പോവാാൻ പറ്റൂ പിന്നെ പോവാാൻ പറ്റൂല
ആഹ അത് ശരിയാ ആഹ ആഹ ആഹ ആഹ അങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോ പോണം അല്ലെങ്കിൽ പിന്നെ
ക്ക ആ ഈ
ഏ ഹലോ
കേൾക്കിലേ.
യായി വല്ല ചോറവില്ല
ആഹ അങ്ങനെ ആഹ സ്കൂളിലും ഇതിലൊക്കെ ആദ്യൊക്കെണ്ട്
ആ സ് ആ സ്കൂളിലൊക്കെ ചേർത്തിയ പിന്നെ വെക്കേഷൻ ആാവണം നിങ്ങൾ പോലോണ്ടോ
ഞങ്ങ അങ്ങനെ പോയിട്ടില്ല ഇതുവരെ കൊറെ ഇല്ല കൊറ മുന്നേ പോയതാ മോള് ചെറുതായപ്പോൊ.
അവരു വിട്ടുള്ളോ
അല്ല രണ്ടുപേരുണ്ട് ഒരാൾ എൽ കെ ജിയില ഒരാൾ പിന്നെ ചെറുതാണ് മൂന്ന വയസായിട്ടുള്ളൂ. അലവാടിൽ ചേർക്കാൻ ഐ വഷോള് പോകവും പോവില്ല ഇരിക്കണില്ല കരച്ചില.
മതി
ആഹ അതെെ ഉം
ഇന്ത്യത്പ്പൊ രണ്ടാവണം ഈ മാസത്തക്ക് രണ്ടാവും
ആഹ ആഹ ഇപ്പഴൊക്കെ തന്നെ എങ്ങീട്ടിലൊക്കെ പോകാനൊക്കെ പറ്റുള്ളൂ പിന്നെ കുട്ടികളൊക്കെ വലുതായി
പിന്നെ ഓലതായ ടൈ കൊറച്ചൊക്കെ പിന്നെ ഒരിക്കരു മാനേജ് ചെയ്യാന ഓല തന്നെ ഓലല്ലന്ന ആാവുമ്പോൾ അ കുഴപ്പമണ്ടാവില്ല
ഉം
പിന്നെതാ......
പിന്നെ പിന്നേന്താ.... സ്ഥലം പോയത് ആലപ്പുഴ പോയിട്ടുണ്ട് റിസോർട്ട് അങ്ങനെ..... ഹൗസ് ബോട്ട് പിന്നെ ഊട്ടി അങ്ങനെയുള്ളതൊക്കെ തന്നെ അല്ലാതെ വേറെങ്ങട്ടും പോയിട്ടില്ല. പോണംന്നൊക്കെ കൊറേ സ്ഥലങ്ങള് ആഗ്രഹണ്ട് പക്ഷെ നടക്കണില്ല
ഉം
ഉം വിചാരിച്ച് വെച്ചാ പിന്നെ ഒന്നും നടക്കൂലല്ലോ? ആഹ് അപ്പൊ എന്തെ ങ്കിലൊക്കെ ആയിട്ട് പ്രശ്നങ്ങള് എങ്ങനെയെങ്കിലൊക്കെ ഇണ്ടാവും.
ഒറ്റ വീടാ
ഒറ്റ വീടല്ല കൂട്ട്കുടുംബാണ്
ഉം
ഉം
അപ്പൊ ഇങ്ങനെ കോള് ചെയ്യ്മ്പളൊന്നും ചോദിച്ചൂലെ ഓല്? മടിയില്ലേ?
ഏഹ് ഏ?
നമ്മളിങ്ങനെ കോളൊക്കെ ചെയുമ്പേ ഇയ്യെന്താ വർക്ക് ചെയ്യ്ന്നേന്നൊക്കെ ആൾക്കാര് ചോയ്ക്കൂലേ കൂട്ടുകുടുംബാവുമ്പോ?
അങ്ങനെ ചോദിക്കാറൊന്നുല്ല. എനക്ക് മൂത്തേച്ചിണ്ട്. ഞാന് സ്റ്റാറ്റസ് വർക്ക് ചെയ്യ്ന്നത് അറിയാ. ഹസ്ബന്റ്ന്റെ അറിയാ. അപ്പപ്പിന്നെ ആഹ് കൊഴപ്പൊന്നുല്ല. പിന്നെ ഞാൻ ചോ ആഹ് ഞാന് ചെറ്തായിട്ട് ഇങ്ങനെ സ്റ്റാറ്റസ് വെച്ച് അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നു. ഇല്ല ഓല് ഓലോട് ഞാൻ ചോദിച്ചപ്പോ ഓല്ക്കങ്ങനെ താല്പര്യല്ല.
ഉം
പിന്നെ നമുക്ക്ങ്ങനെ അടിച്ചേപ്പിക്കണെ ശരിയല്ലല്ലോ. അത് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ ചോദിക്കാറില്ല ഒന്നും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പത്ത് രൂപ കിട്ടിയാല് അതൊരു കാര്യല്ലേന്ന് വെച്ചിട്ടാ ഇങ്ങനെ സ്റ്റാറ്റസ് വർക്ക് ചെയ്യണേ. ആഹ് ആഹ് നമ്മളെ കാര്യം അങ്ങനെ കഴിഞ്ഞ് പോവും. ഫോണില് പൈസ കേറ്റാ റീചാർജ് കേറ്റാ കിട്ടിയാല്ന്ന്ള്ള ഇതില് അങ്ങനെ ഓരോന്നു ചെയ്യണതാ നല്ല വർക്ക് മാത്രം നോക്കി ചെയ്യുക ഉം. അത
പിന്നെത്താ അങ്ങനെ പോണു
ഇനി വൈന്നേരത്തിന് ഫുഡ്ഡ്ണ്ടാക്കണ്ടേ?
വൈകുന്നേരം നമ്മള് ബാക്കറിയാ അന്നേരൊക്കെ തിന്നൂള്ളു.
രാത്രിയു അങ്ങനെ?
രാ അല്ല അമ്മള് ഓൾറെഡി ഉച്ചക്ക്ണ്ടാക്കും. അതന്നെ രാത്രി ആകെ രണ്ടാൾക്കാരെ ഇള്ളൂ. ഞാന്, ഹസ്ബന്റ് കുട്ടിയല്ലെ ഉള്ളു.
ആഹ് അപ്പൊ പിന്നെ മ
നിങ്ങള് പിന്നെ കൊറേ ആൾക്കാര്ണ്ടായത് കൊണ്ട് ഉച്ചക്ക് വൈന്നേരോം ഇണ്ടാക്കൂലേ?
ആഹ് രണ്ട് നേരം. പിന്നെ ഇവിടെ ഹസ്ബന്റിന്റെ അച്ഛനങ്ങനെ ഒരു നേരത്തെ ഭക്ഷണം തന്നെ പി ന്നെയും അങ്ങനെ പറ്റില്ല. വൈകുന്നേരം ചോറൊക്കെ രണ്ടു നേരം വയ്ക്കണം. ആഹ് അപ്പൊ പിന്നെ ഞാൻ രണ്ടു നേരോം വയ്ക്കും. കറി ഒന്നിച്ച്ണ്ടാക്കും. പിന്നെ ചോറും എന്തെങ്കിലും തോരനോ ഉപ്പേരി അങ്ങനെ എന്തേലും ഇണ്ടാക്കാനേ ഇണ്ടാവുള്ളൂ. അതെ. ചൂടോടെക്കെ തിന്നാന്. ആഹ്. പ്രായള്ള ആൾക്കാരല്ലേ?
ഉച്ചക്ക് ആവശ്യ, ള്ള മാത്രേ ഉച്ചക്കിണ്ടാക്കൊള്ളൂ
ഇണ്ടാക്കും കറിപിന്നെ ഒന്നിച്ചെണ്ടാക്കും കറിപിന്നെ എണ്ടാവും ഉം ഉപ്പേരിയൊക്കെ പിന്നെ എങ്ങനായാലും ഇണ്ടാവൂല. ആ ഇല്ലെ ങ്കില്ണ്ടാക്കും. ഹസ്ബൻഡിനൊക്കെ കൊണ്ടു പോണം അപ്പൊ ചോറൊക്കെ കൊണ്ടു പോണം അപ്പൊ അത് ഇണ്ടാവൂല അങ്ങനെയില് അത് പിന്നെങ്ങനെ വൈന്നേരത്തിന് എങ്ങനേലും ഉണ്ടാക്കേണ്ടി വരും. ഇപ്പതങ്ങനെ ശീലായി ഇണ്ടാക്കി ഇണ്ടാക്കി
ഇവിടെ അന്നേരയതാവൂലെ
ആ എന്റെ വീട്ടില് എല്ലാം ഒന്നിച്ചിണ്ടാക്കലാണ്. ഇവിടെ വന്നേരിങ്ങനെ ഇതായതാണ്
ഇവിടന്നേരം രണ്ടു നേരം ഇണ്ടാക്കലല്ലേ
ആ ഇവിടെ രണ്ടു നേരം ഇണ്ടാക്കണം അപ്പൊത് ആദ്യൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ രണ്ടു നേരം ഇണ്ടാക്കണതൊക്കെ ആ ഒരു മടി പണി വീട്ടില് എന്റെ വീട്ടിലായിരുന്നപ്പോ പണി കഴിഞ്ഞിങ്ങനെ ഒതുങ്ങി ഒരുങ്ങി വെറുതെ ഇങ്ങനെ ഇരിക്കാലോ നമ്മള ഇഷ്ടത്തിന് ഇങ്ങനെ ഇരിക്കാലോ സ്വന്തം വീടാവുമ്പോ
ഇവിടെ പണി ഇങ്ങനെ കഴിഞ്ഞ് വരുന്നു. പിന്നെ അപ്പ ഇനി അടുത്ത പണിക്കെള്ള ടൈം ആയി.
ഇങ്ങനെ കിട്ടും ഓരോന്ന് ഓരോന്ന് അതൊക്കെ ശീലായി ഉം
ഇപ്പൊ ബുദ്ധിമുട്ടും കാര്യൊന്നും ഇണ്ടാവൂല്ല ഇപ്പൊക്കെ വെറുതെ ഇരിക്കുമ്പളായിരിക്കും ഒര് പ്രാന്ത് പിടിച്ചിനു അല്ലെ പണി ഇങ്ങനെ വിൽക്കണ ആൾക്കാരാവുമ്പോ
ആ വെറുതെക്കുമ്പൊ ആ വെറുതെക്കുമ്പൊ ഒരിതെണ്ടാവൂല്ല പിന്നെ കുട്ടികള് ഓല കാര്യൊക്കെ നോക്കി അങ്ങനെ വരുമ്പോത്തേക്കും എങ്ങനെ ആയാലും സമയം അങ്ങനെ പോകും ഒരു ദിവസം അങ്ങനെ പോവും പിന്നെ പിറ്റേ ദിവസം ഇതന്നെയല്ലേ എന്നും ഒ രേ ഇതന്നെ മാറ്റം ഉം മാറ്റവില്ലല്ലോ
പിന്നെ നമ്മളോടക്ക് പോകുമ്പോ പിന്നെ കുറച്ച് ഒര് ഇതെണ്ടാവും
ആഹ് സ്ന്തം വീട്ടിക്ക് പോകുമ്പോ പിന്നെ റെസ്റ്റ് ആയിട്ട് അങ്ങനെ കിട്ടും ഇന്നിപ്പോ അവിടെ പോവാനും പറ്റില്ലല്ലോ
ഇപ്പൊ സ്കൂളിണ്ടായതുകൊണ്ട് തോനെ പോവലും ഇണ്ടാവൂലാല്ലേ
സ്കൂള് ഇണ്ടത്കൊണ്ട് അങ്ങനെ പറ്റില്ല പിന്ന വെക്കേഷന് എന്തേലൊക്കെ വരണം
അല്ല അവിടെയും ഇവിടെയും പോവാൻ പറ്റുന്ന സ്കൂളാണെ കൊഴപ്പെണ്ടാവില്ല
ആ ഇന്റെ വീട് പിന്നെ കുറച്ച് ദൂരെയാണ് അതുകൊണ്ട് പിന്ന അത്ര പെട്ടെന്ന് പറ്റില്ല എടുത്തൊക്കാണെങ്കിൽ തരക്കേടെണ്ടായിരുന്നില്ല പോയി വരാന്‌ ഇം അങ്ങനെയൊക്കെ ആ ആ ആയിക്കോട്ടെ ശരി